ഹലോ ആഹ് എന്തൊക്കെയുണ്ട് സുഖല്ലേ
ആഹ് സുഖായിട്ടിരിക്കുന്നു മഴയെക്കൊണ്ടാ?
മഴ ഇല്ല വലുതായിട്ട് ചെർ കോളെ ഒള്ളൂ
ആഹ് ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പ ചെറിയ വെയില് വന്നു
ആണോ ആഹ്
ആഹ്
ഈ മൊബൈൽ ഫോൺ ഏം നല്ലതായിറ്റാണോ അല്ലെങ്കില് മോശമായിട്ടാണോ നിങ്ങൾടെ കാഴ്ച്ചപ്പാടില്?
എന്റെ കാഴ്ച്ചപ്പാടില് അമ്പത് അമ്പത് കൊടുക്കാം പകുതി പകുതി കൊടുക്കാം.
ആഹ് പകുതി നല്ലത് പകുതി ചീത്താ അല്ലേ.
ഇതാ നല്ലെ നല്ലതായ രീതിക്ക് ഉപയോഗിച്ചാ നല്ലത് തന്നെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മള് ഓരോ വാർത്തകളും ഓരോന്ന് കേക്കുന്നതല്ലേ അപ്പൊ അത് വെച്ചാണ് ഞാൻ പറഞ്ഞത് പകുതി ചീത്തയെന്ന് പറഞ്ഞത്
ആഹ് ഉപയോഗിക്കുന്ന രീതി വെച്ചിട്ടിരിക്കുവല്ലേ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക്
ഏഹ് രീതി വെച്ചിട്ടിരിക്കയിന്റെ നല്ലതും ചീത്ത വശോം
അതെ അതെ ഒരുപാട് നല്ല കാര്യത്തിന് അത് ഉപയോഗിക്കാം ഇപ്പൊ
ഉം
ക്കി മൊബൈൽ ഫോൺ വന്നേന് ശേഷം എന്തൊക്കെ എന്തൊക്കെ വളർച്ചയാണ് വന്നത് ഈ സ്കൂളില് പോലും പോയില്ലെങ്കി പോലും നമുക്ക് പഠിക്കാം
ആഹ് അത് അതൊക്കെ നല്ല കാര്യങ്ങളാണ്.
ആഹ്
ആഹ് ഒരു ദെവസം സ്കൂളി പോവാൻ പറ്റ് ല്ലെങ്കിലും ആഹ് ടീച്ചേഴ്സ് എ നോട്ടിട്ട് തരുമ്പഴത്തേക്കും മക്കളെ നമ്മക്ക് തന്നെ ഇരുത്തി പഠപ്പിച്ചു കൊടുക്കാ. പിന്നെ ആഹ് പണ്ടുള്ള കാലവെന്ന് വെച്ചാ നമ്മളെ സ്കൂളിൽ എന്തെടുക്കുന്നു എന്താക്കുന്നു നമ്മടെ അമ്മമാർക്ക് അറിയത് ത്തില്ലേർന്ന് നമ്മള് പറയുന്നത് തന്നെ അവർക്ക് കറക്റ്റ് പിന്നാ പീ റ്റി എ പാരൻ്റ്സ് മീറ്റിങ്ങിന് വരികയോ അല്ലെങ്കി എന്തെങ്കിലും വരുമ്പഴല്ലെ കാര്യങ്ങള് അറിയോ ക്ഷെ ഇത് അന്നോടന്നുള്ള കാര്യങ്ങള് അന്നോടന്ന് അറിയാൻ പറ്റുന്നുണ്ട്.
ആഹ് അതെ അതെ. ഈ കമ്മ്യൂണിക്കേഷന്റെ ഇതതിനകത്താണെങ്കിൽ വല്യ മാറ്റ നമുക്ക് ഇപ്പം എന്തെങ്കിലും മനസി വിചാരിച്ച അപ്പ തന്നെ നമുക്ക് ഇത്ര ദൂരെ ഇരിക്കുന്നവരത്താണെങ്കിൽ പോലും ഷെയർ ചെയ്യാം.
ആഹ് ഷെയർ ചെയ്യാം. നമക്ക് പുറത്ത് എത്ര ദൂരെ ഇരുന്നാലും വീഡിയോ കോളിലൂടെ നമുക്ക് എല്ലാം കണ്ട് സംസാരിക്ക
വിരൽ തൊമ്പിൽ എല്ലാം ഉണ്ട് അല്ലെ
എല്ലാ ഒണ്ട് പക്ഷെ പണ്ടുള്ള കാലത്ത് ഒരാള് രാജ്യം വിട്ട് പൊറ പോയാ അവരെ കാര്യങ്ങള് അറിയണോങ്കിൽ എത്രേ ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം പക്ഷെ. ഇപ്പ അങ്ങനെയൊന്നു അല്ല. ആഹ് ലെറ്റർ ടെലിഗ്രാം അത് രണ്ടും ഉണ്ടായിരുന്നു. ആഹ് പക്ഷെ ഇപ്പഴ്. നമ്മക്ക് ഒരു സെക്കന്റ് മതി. ആ കോൾ അവര് എടുക്കുന്ന ആ സമയം മതി.
അതെ സത്യ സത്യം അതുപോലെ എ ഐ വന്നു
ആഹ് ഏയ് ഐ ഇപ്പൊ അതിന്റെ കാലൊ അല്ലേ
ആഹ് നമുക്ക് നമ്മള് ഒന്നും ചെയ്യണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോമിറ്റ് ആഹ് കൊടുക്ക ക്കാൻ അറിയാമെങ്കിൽ നമക്ക് എന്ത് വേണെങ്കിലു നമുക്കിപ്പൊ പഠി അറിയാം ഓരിപ്പ ഡൗട്ട് വേണങ്കിൽ. പണ്ടായിരുന്നെങ്കിൽ ഒരു ഡൗട്ട് വന്നാൽ നമ്മള് ആളെ നോക്കും ഇത്പ്പോ ആര് എടുത്ത് ചോദിക്കാ അല്ലെങ്കിൽ ബുക്ക് യ്തെപ്പോ ഏത് ബുക്കിന്ന് കണ്ടുപിടിക്കാ അങ്ങനെ ഒരു ഡൗട്ട് വന്നാൽ നമുക്ക്ത് കണ്ടുപിടിക്കാന്ള്ള ഓപ്ഷൻ വളരെ കൊറവാണ്.
ആഹ് അത് തന്നെ കൊറെ സമയം നമ്മള് അത് അന്വേഷിക്കണം എടുക്കണം.
അതെ
ആഹ് ഇപ്പോഴും നമ്മുക്ക് ഒരു കാര്യം വേണമെങ്കിൽ ഇപ്പൊ നമ്മുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ അത് എടുക്ക എ ഐ ഇല്ലേ ഇപ്പൊ ഇംഗ്ലീഷ് വേണമെന്നില്ല
അതെ മലയാളത്തിൽ ചോദിക്കാം ഏത് ഭാഷ ഭാഷവേണമെങ്കിലും നമുക്കിപ്പോ വേറെ ഭാഷയിലാണ് ഡൗട്ടെങ്കിൽ അത് വരെ പറ ഇല്ലേ
ആഹ് അത് കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതാക്കിക്കേ എല്ലാം ചെയ്യ ഇപ്പൊ പിന്നെ എല്ലാ ഇത് ഇങ്ങനെ റീൽസിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടേക്കണ് പണ്ട് അമ്മമാരെ ഓരോ സംശയങ്ങള് ഇപ്പൊ പുതിയ ന്യൂ അമ്മമാര് ഇപ്പ കുഞ്ഞുങ്ങളുണ്ടായവര് അവര അമ്മമാരടുത്ത് ഫോൺ വിളിച്ചു ഇപ്പൊ എല്ലാരും ഇത് ജെമിനി എ ഐ അതിന്റെ കൂടെയാണ് ചോദിക്കുന്ന ആഹ് അതൊക്കെയാണ് ചോദിക്കുന്നത് അവരെടുത്താണ് ഡൗട്ട് ചോദിക്കുന്നത്
അതുപോെ പലെ ഫോണിനായിട്ടുള്ള അടുത്ത ഉപയോഗം എന്ന് പറഞ്ഞാ ഓൺലൈൻ ബിസിനസ് ന മുമ്പ്ന്ന് പറഞ്ഞാ ഒരു ആഹ് അല്ലെ ഓഫ്ലൈൻ ബിസിനസ് ആണെങ്കി നമുക്ക് കസ്റ്റമേഴ്സ്ന്ന് പറഞ്ഞാ അടുത്തുള്ള ആ ഷോപ്പ് ഒക്കാണെങ്കിൽ അപ്പൊ ഈ ഷോപ്പിന് അടുത്തുള്ള ആൾക്കാര് അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാരൊക്കെ മാത്രേ ഉള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ ഒരുൺ ആഹ് അതെ
ചുള്ള കുറച്ച് ആൾക്കാർ മാത്രം
അതെ അതെ പക്ഷെ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സോഷ്യൽ മീഡിയ ആരൊക്കെ ഉപയോഗിക്കുന്നോ അവരെല്ലാം നമ്മുടെ മസ നമ്മുടെ കാണുന്നവരെല്ലാം അല്ലേ
ഞാൻ തന്നെ ഒരുപാട് സാധനങ്ങൾ ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സ് ആണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്
ആ അതെ അതെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട് നമുക്കിപ്പന്താവശ്യം ഉണ്ടെങ്കിപ്പോ ഇപ്പം ഈ ഇൻസ്റ്റമാർട്ട് ബ്ലിങ്കിറ്റ് അതൊക്കെ പോലുള്ള സംഭങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ്
നമുക്ക് എന്ത് വേണമെങ്കിലും പത്ത് മിനിറ്റിനകത്ത് സാധനം വീട്ടിൽ കൊണ്ട് വരും
അ ആ പക്ഷെ അത് സി സിറ്റിക്ക് അകത്താണെങ്കിൽ വരും ഞങ്ങള് കുറച്ച് ഇങ്ങ് ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു ദിവസമൊക്കെ എടുക്കും
ആഹ് ആഹ് ആഹ് മ ശരിയ ശരി ഇൻസ്റ്റമാട്ട് ഒന്നും ശരിയ ഇൻ സിറ്റിയിലൊക്കെ ഉള്ളൂ
ആ സിറ്റിയിലൊക്കെ ഉള്ളൂ നമ്മള് കുറച്ച് സിറ്റി വിട്ടേ കുറച്ച് ഗ്രാമത്തിന്റെ സൈഡിലോട്ടാണ്
ആഹ് ആഹ് ആഹ്
ആ ആഹ് ഏത് ആ ഇപ്പൊ ഓഫ് ഓൺലൈൻ ആയപ്പോ കൊറേ ഓഫറ് അങ്ങനെ എല്ലാം ഉണ്ട് ലെ ലെ ഡ്രസ്സ്‌ മീഷോ അതിലൊക്കെ നല്ല ഓഫറിന് ക്വാളിറ്റി സാധനങ്ങൾ എല്ലാം അല്ല കുറേ സാധനങ്ങള്
അതെ അതെ നമ്മള് നോക്കി കണ്ടുപിടിക്കാൻ അറിഞ്ഞിരുന്നാ മതി നമുക്ക്
ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷം കൊണ്ടാണ് ഈ മീഷോയെ കുറിച്ച് അറിയുന്നത് തന്നെ
ആഹ്
ആഹ്
ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻന്ന് പറയുന്നത് വളരെ ഇതാണല്ലോ
ആ അത് നമ്മള് നല്ലോണ്ണം ശ്രദ്ധിക്കണം കൂടുതലും കുട്ടികളാണ് ഈ പതിനെട്ട് വയസ്സില് തായോട്ടുള്ളവർ
അതെങ്ങനെ കുറയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്
അവര് എന്തോന്നാണ് ഈ സ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കണംന്ന് വച്ചാപ്പോ അവര് സ്വന്തമായിട്ട് പുറ പോയി അവ വീടിനുള്ളിൽ ചുരുങ്ങാതെ അവരെപ്പോഴും നമ്മൾ ഓരോ പുറത്ത് പോയി ഓരോന്ന് ചെയ്യാന് അവര് സ്വന്തായിട്ട് ഓരോ കഴിവുകള് അവരെ കണ്ടുപിടിച്ച് അതു ആയിട്ട് ഇതാക്കാനും നോക്കി
ഉം അതെ അതെ അതെ മൊബൈൽ ഫോണില് മാ ത്രം ചുരുങ്ങിയിരിക്കാണ്ട് ഉം
നമ്മള് പണ്ടെല്ലാം കളിക്കാൻ പോവൂലൊ നമ്മള് പണ്ട് മൊബൈല് കണ്ടിട്ട് പോലും ഇല്ല നമ്മള് ഒരു സമയാവുമ്പം നമ്മളെ വീടിന് അടുത്തുള്ള എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് ഇങ്ങനെ കളിക്കാൻ പോകത്തില്ലേ
ആഹ്
ആഹ് അതേപോലെ എല്ലാരും ഒരു സമയാവുമ്പോ ഒരുമിച്ച് കൂടി ആ ഒരിതാണെങ്കി കൊറെ അടിക്ഷൻ മാറ്റാം
ശരിയാ മാത്ര അല്ല കൊ പരിചയപ്പെടാലോ കൂടുതൽ ഇന്ട്രാക്ഷൻസ് ഉണ്ടാവുവല്ലോ
ആഹ് ഞങ്ങളെ കാലഘട്ടത്തി അങ്ങനെയായിരുന്നു ഒരു സമയമാവുമ്പോ അടുത്ത വീട്ടിലേ എല്ലാരും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പഴ അങ്ങനെയൊന്നും കാണാൻ പോലൂല്ല പിന്നെ ഇവടെ അടു ത്തൊരു ടർഫുണ്ട്. അവിടെ ഒരു സമയാവുമ്പം എല്ലാരും ഇങ്ങനെ വരും.
ആഹ് ആഹ
അങ്ങനെ എന്തോ ആഹ് നടന്ന് പോകാൻ പറ്റ്ണ ദൂരൊള്ളു പ്ലേ ഗ്രൗണ്ടുണ്ട്, ടർഫുണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട് എല്ലാം കൂടെ ഉള്ള സ്ഥലവാ
ഉം ശരിയാണ്. ഇതെന്ന് പറഞ്ഞാ ഈയൊര് സ്പോർട്സാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറ്റാൻ വല്യൊര് റോളുണ്ട് ഇതിന്. കാരണം ഈ ഏഹ് അത്ര നേരം അതിലേക്ക് കളിക്കുമ്പഴേ കുട്ടികൾക്ക് വർ ക്കൗട്ടും ആവുന്നുണ്ട് അത്ര നേരം സ്ക്രീൻ ടൈമും കൊറയുന്നുണ്ട്
ആഹ് പിന്നെ ഇപ്പഴത്തെ മക്കളെന്ന് വെച്ചാ ഫുഡ് കഴിക്കാൻ പാടാണെ. അപ്പഴേ ഈ അമ്മമാര് എളുപ്പത്തിന് വേണ്ടി അവർക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് കൊടു ക്കും അത് കൊടുത്ത് കൊടുത്താണ് പിന്നയിലോ
സത്യ സത്യം സത്യം സത്യം സത്യം കുഞ്ഞു പിള്ളേര് കുട്ടികൾ കാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്റെ ഒരു അഭിപ്രായത്തി അത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് നമ്മളെയെക്കെ പണ്ട് കാക്കയെ കണ്ണിച്ചും പൂച്ചയെ കാണി ച്ചും ഒക്കെ അല്ലേര്ന്നോ അമ്മമാര് ചോറ് തന്നോണ്ടിര്ന്നെ?
ഫോൺ തന്നെ നല്ലോണ്ണം ഉപയോഗിക്കാൻ പഠിച്ചെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പഴാ അത് അന്ന് കീപാ കീപാഡ് ഫോണാണ് ടച്ച് പോലു അല്ല.
ഉം ഉം
ഉം പിന്നീട് നമ്മള് വളർന്ന് വലുതായി നമ്മള് സ്വന്തം കാലി നിക്കാൻ തൊടങ്ങിയപ്പഴാണ് ഫോണ് നമ്മക്ക് സ്വന്തായിട്ടൊര് ടച്ച് ഫോൺ കിട്ടിയത്.
ശരിയാണ്. ഈ കുട്ടികൾക്ക് ഇപ്പഴ് കൊ കൊച്ചിലെ തൊട്ടേ ഇത് കാണുന്നോണ്ട് അവർക്ക് തന്നെ അറിയില്ല നല്ലത് ഏതിലും എന്ത് എങ്ങനെ ഉപയോഗിക്കണം
ആഹ് അതിന്റെ നല്ല വശവേത് ചീത്ത വശവേത് അവര് ഓരോ ഗെയിമിലെ അഡിക്ഷൻ കണ്ടിട്ടില്ലെ എന്തൊക്കെ? ബ്ലൂ വെയില്
ആഹ് സത്യസത്യം. അത് മരിച്ചു പോവായിരുന്നല്ലോ ബ്ലൂവെയില് പ ഒരു ഗെയിം ഉണ്ടായി
ആഹ്
ഇത്രയും അഡിക്ഷനാവാൻ കൊറച്ചു ഒരു അഡിക്ഷൻ കൂടാനേ. എന്റെ അഭിപ്രായത്തി ഞാൻ പറയണേ എല്ലാവർക്കും അത് ഉ ൾകൊള്ളാവോന്ന് അറിഞ്ഞുട ഈ കോവിഡ് ആയപ്പോ നമ്മള് കൂടുതലും വീട്ടിനകത്തല്ലേ ഇരുന്നെ? അപ്പഴ് ഈ ക്ലാസെല്ലാം ഓൺലൈനായ്ര്ന്ന്. സ്കൂളില് അപ്പഴ് കുട്ടികള് ക്ലാസു ണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫോൺ ഏഹ് എല്ലാ പേരൻസിനും അത് അറിയത്തില്ലല്ലോ വാങ്ങിച്ച് അതിന് അതുവാ യിട്ടുള്ളൊരു ഇതായിരുന്ന് പഠിക്കണംന്ന് പറഞ്ഞ് മൊബൈല് ഏഹ് ക ഗെയിം കളിക്കാ ഉപയോഗിക്കും വേറെയല്ലാതെ. ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും ഇപ്പൊ കൊറേ ലോണാപ്പും ഓൺലൈനായിട്ടതൊക്കെ.
ഉം സൂക്ഷിക്കണം വളരെ തട്ടിപ്പ് കൂടിയ മേഖലയാണ് ലോണൊക്കെ.
ആഹ്, അങ്ങനെയൊക്കെ തന്നെ കൊറേ പേര് ആത്മഹത്യ ചെയ്ത് ഇപ്പൊഴും കൊറേ കേസുകള്ണ്ടല്ലോ.
ഉം സത്യം സത്യം മര്യാദ ക്ക് ഉപയോഗിച്ചില്ലെങ്കി ഈ ഒറ്റ സാധനം മതി ജീവിതം ന
നമ്മളെ ഓഹ് നമ്മളെ ജീവിതം തന്നെ നശിക്കും പിന്നെ ഇപ്പയീ ഇൻസ്റ്റഗ്രാം വഴി കൊറേ പ്രണയങ്ങളും അതും. വേറൊരിതാണ് അത് ഇപ്പയിന്ന് എ ഒരാള് ആത്മാർത്ഥായിട്ട് സ്നേഹിക്കും പക്ഷെ മറ്റയാള് ടൈം പാസായിരിക്കും.
ആഹ് അത് ക
ഉം.
പോലും ഇല്ലാത്ത ആൾക്കാരെ
ആൾക്കാറ് അതായത് ഞാൻ തന്നെ ഇങ്ങനെ അ നമുക്കന്നൊരു കല്യാണാലോചന വന്നപ്പൊ നമ്മക്കൊക്കെ ഒര് നമുക്ക് അറിയാന്നുള്ള ഒരാളാണെങ്കിൽന്ന് എനിക്കൊക്കെ തോന്നീട്ടുണ്ട് പക്ഷെ ഇത് കാണാത്ത ആളിനെയാണ് അവർ ഇതാകാ അതും ഒരുപാട് ദൂരെള്ള വീട് എവടേന്നോ സ്ഥലം എവടേന്നോ അങ്ങനെ എറങ്ങിന്നവരെരെ എനിക്കറിയാം.
ആഹ് അതെ ഇപ്പോ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ ഇൻസ്റ്റഗ്രാം വഴി ജസ്റ്റ് പരിചയപ്പെട്കാ ഏഹ് ഇതക്കെ ആവ അതൊക്കെ ഇതിന്റെ വല്യൊരു പോരായ്മയാണ്തിന്റെ.
ആഹ്
പിന്നെ അത് ഉപയോഗിക്കുന്നവര്
ഉപയോഗിക്കുന്ന ആളിന്റെന്നല്ലേ നമ്മളും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കല്ലേ, നമ്മളും അതിന്റേതായ രീതിക്ക് ഉപയോഗിക്ക നെക്കൊണ്ട് വേറെ പ്രശ്നംന്നുല്ല്യ അപ്പോ ഉപയോഗിക്കുന്ന ആളും കൂടെ നല്ല രീതിക്ക് ഉപയോഗിച്ചാ കൊഴ്പ്പവില്ല ഉം ഞങ്ങളവടെ തന്നെ ഒരു കൊച്ച് കല്യാണം കഴിഞ്ഞ് ഒ രാളെകൂടേ പോയത് അത്റിയ്ണില്ല അ അയാള് പറഞ്ഞ് കല്യാണൊന്നും കഴിഞ്ഞട്ടില്ല സിംഗിളാണ് വേറൊരു ഫോട്ടോ ആണ് അങ്ങനെ ഒളിച്ചോടിഅവ്ടെ ചെന്നപ്പൊ നല്ല ഏജ്ഡായ വിവാഹംല്ലാം കഴിഞ്ഞൊരാള്. പിന്നെ തിരിച്ച് വരാ ചെയ്തത് കൊർച്ച്‌ നാള് രണ്ട് മൂന്ന് വർ ഷവായി.
ഉം അതക്കെ ഇതിന്റെ വല്യൊരു പോരായ്മയാണ്.
ആഹ്.
ഓക്കെ
അത് മിസ്യൂസെന്ന് വേണം പറയാള്ളത്.
ആഹ് അതെ ഫോൺ മിസ്യൂസെ യ്യുന്നതാണ് ഉം.
ആഹ്‌ അല്ലാതെ ഈ ടെക്നോളജി കൂടുതല് ഉപയോഗമാണ് പക്ഷെ അത് യൂസ് ചെയ്യ്ന്നന്സരി ച്ചാണ് മ്മക്ക് ഏതൊരു കാര്യാണെങ്കിലും.
അതെ അതെ അതെ ഓക്കേ താങ്ക് യു ഞാ വിളിക്കാംട്ടോ.
ഓഹ് ശെരി ശെരി.